ഹലോ ആ നേരത്തെ എന്തേ കോള് കട്ടായല്ലോ
ആ അതെന്തോ ഇതായി പോയതാട്ടെന്നോന്നണ്.
ആ റേഞ്ചിന്റെ പ്രശ്നയിരിക്കുംന്ന. റേഞ്ചിന്റെ പ്രശ് തായിരിക്കും. പിന്നെ എന്താ എന്തോ സംസാരിച്ചിരിക്കരുന്നില്ലേ നമ്മള് ആ ബത്തല് ബത്തൽ മീനാണ് നിങ്ങളവിടെന്താ പറയാ
മറ്റേ ചെറ്താണോ
ചെറുതാണ് നല്ല ചെറുതാവാം കൊണ്ടുവന്ന്
അതെ
ഉം അത് കറി വെച്ച് പൊരിച്ചും ചെയ്തു കൊറച്ച് തിരുമ്പാനുണ്ടായിര് ന്ന അപ്പൊ പിന്നെ വേഗം ഹോസ്പിറ്റൽക്കോടി ബസ്സ് വന്ന ഇപ്പ്ളേ ഇവിടെ ഉച്ചക്ക് ശേഷം വന്നാല് മരുന്ന് കിട്ടൂല ഉം രാവിലെ വരണം ഈ പ്രായായോര് മരുന്ന് വാങ്ങണെങ്കിലെ
അന്നേരാ തെരക്കാണപ്പ ക്യൂ ആണപ്പം തെരക്കാണപ്പം ഭയങ്കര നെരയാണ പ്പ
അ ആ
എന്തോ കൊട്ടൊക്കെ കേക്കന്ന് എന്തോ ശബ്ദൊക്കെ കേക്കുന്നുണ്ടല്ലോവി എപ്പന്നാ
അതെ ഞാനും പറഞ്ഞിലേ ഓപ്പൺ ജിമ്മിലാണ് ഇവിടെ പൊറത്തേ അപ്പൊ അവിടെ കൊറെ പേരുണ്ട് ബുദ്ധിമു ആവുണ്ടോ ആ അതടെക്കെ ഇവിടെ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്
ഓ എന്നട്ടെവിടെം പോയൊന്നുല്ലേ
എങ്ങട്ട്
ദേ ഫുഡ്
അയിന് ചെറിയ മക്കളാവു ഇവരെ കൊണ്ട് പോവാൻ ബുദ്ധിമുട്ടാ പൊറത്തെറങ്ങിയാ ഇവരെ നമ്മക്കേ പിടിച്ച് നിർ നിർത്താൻ കയ്യൂല കടകളിലും ബീച്ച് പോയിരുന്നു എന്റെ വീട്ടീന്ന് ആഹ അപ്പൊ എന്റെ രണ്ടാമത്തെ മോൻ അവന് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാണ് അപ്പൊ അവൻ വന്നപ് പ്പോ ഞങ്ങളിങ്ങനെ ജസ്റ്റ്‌ ക്ക് ബീച്ചിലൊന്ന് പോയിട്ടൊള്ളൂ അല്ലാതെവിടെം പോയില്ല അപ്പോ കാരണം ഇവര് കൊണ്ടയിട്ട ചെറുത് മക്കള് രണ്ടാള് ചെറുതാണ്.
വഴീല്ല
അപ്പോ ഇവരിങ്ങോട്ട് പോയിട്ടില്ല. ഇവരൊക്കെ വലുതായിട്ട് ട്രിപ്പക്കെ പോവല് നടക്കോള്ളൂ. ങ്ങള് എവിടേലും പോയോ?
ആ ആ ഇപ്പോ അരംബലി പോയാരുന്നു.
ഏയ് അവിടെ വെള്ളച്ചാട്ടൊക്കെ ഇതായിരുന്നു. ഞാൻ പിന്നെ അധിക അങ്ങനെ അവിടെയോ പോവല് കൊറവാണ് അപൂർവ്വയിട്ടാ പോവലുള്ളൂ.
പോകലള്ള അവടെ നല്ല സ്ഥലങ്ങളൊക്കെ നല്ല അതാണല്ലോ
ആ ഉമ്മ വീട്ടിലുണ്ടാകുമ്പളേ ഉമ്മാന് എവിടക്കും പോവാനും കഴയില്ല ബ്ലോ കായുണ്ട് ഉമ്മാനെ ഇട്ട് പോവാൻ കയ്യൂല. പിന്നെ ഓല് ന്റെ ഭർത്താവിന്റെ പങ്ങന്മാര് വീട്ട് വരണം. അല്ലാതെ പോകൂല. പിന്നെ ന്റെ ഭർത്താന്റെ ജ്യേഷ്ഠന്മാരുണ്ട്. ഓരടെ വീട്ട്ക്കൊക്കെ പോവാവനും ഉമ്മക്ക് മട്യാ. അങ്ങനാ എന്റെ വീട് ഞാൻ വന്ന വീട് ഇതാണ്. എനിക്കിബടെ ഇരുന്നാല ഉറക്കം വരുള്ളൂ പറഞ്ഞപിന്നേപ്പമ്മക്ക് പറയാൻ പറ്റലല്ലോന്നും. നമ്മക്ക് ഉന്തി തള്ളി വിടാൻ പറ്റ ലൂലല്ലോ ഓല ഇഷ്ടത്തിന് പോകാനേല്ലേ പറ്റുള്ളൂ. അപ്പ എല്ല ഓടത്തക്കും പോവല് കൊറവാണ് എഴുവത്തഞ്ച് എമ്പത് എഴുവത്തഞ്ച് വയസ്സായിന്. അപ്പോ എല്ലാതും ഭക്ഷണൊക്കെ എടുത്ത് കൊടുക്കണം. ഒന്ന അടുത്ത് കഴിക്കൊന്ന്വല്ല. മുന്നിൽ കൊണ്ട്പോയി വെച്ച് കൊടുക്കണം അപ്പൊ ഒരാള് എപ്പോഴും ആണ് ഇപ്പവും വീട്ടിൽ ഒറ്റക്കാണ് ഇവിടെ നേരം വൈകി ഞാൻ വിളിച്ച് പറഞ്ഞേക്കാ പിന്നെ ഉമ്മാന്റെ മരുന്ന് തന്നെ ആയതോണ്ട് കൊഴപ്പില്ല അല്ലെങ്കി ഒരു ആ അ കണ്ടേര അന്നേരം കഴിഞ്ഞു അപ്പ എന്റെ എന്റെ ഭർത്താവ് പറഞ്ഞു ഞാന് ജോലി ഇല്ലാത്ത സമയത്ത് പോയി വാങ്ങി കൊണ്ടരാര്ന്ന് വെള്ളിയാഴ്ച അവധിയാണ് ആ അതെ ഞാൻ ഇതുവരെ എനിക്ക് പറ്റൂല എനിക്ക് മരുന്ന് കൊടുക്കാൻ നേരം വൈകും പറഞ്ഞ് ഞാൻ തന്നെ പോരണം പറഞ്ഞ് ആഹ്
എന്ത്ചെയ്യാ അപ്പൊ അതനങ്ങിപ്പ അവിടെ അങ്ങനെ ഇരിക്കാണ് പ
അപ്പ ഇവിടെ ഇനി ഇപ്പോ ഒരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം അപ്പൊ ഇങ്ങനെ വിളിക്കാലുള്ളവരെ ഒക്കേ വിളി വച്ചോണ്ടിരിക്കും എന്റെ ഫോണ് മക്കളുടെ കയ്യിലായിരിക്കുവേ സ്കൂള് പോയി സ്കൂൾ വിട്ടുവന്നാ കൊറച്ചു സമയം ഓര കയ്യിലായിരിക്കും ഫോണ് പിന്നെ രാത്രി ആയാ ഒരു ജോലി ഡ്‌ കഴിഞുവന്നാല് പിന്നെ ഫോണെട്ത്താലങ്‌ ചീത്തറിം കുട്ട്യേളെ പഠിപ്പിക്കാൻ ഉണ്ടാവും അപ്പോ ഇങ്ങൻത്തെ സമയത്തൊക്കെ ഞാനെല്ലാർക്കും മക്കും ഇന്റെമ്മാക്കും ഇന്റെ താത്തമാർക്കൊക്കെ ഫോൺ വിളിക്കല് അവരെ ആഹ ആഹ് വരെ ആഹ് ഇങ്ങനെന്തെങ്ക്യക്കെ ഒഴിവായി നമ്മളിരിക്കുമ്പളാ പറ്റുള്ളൂ
ആഹ
ഉം
എല്ലാവരും അതെ എല്ലാത്തിനും ഇതിന് സമയം കണ്ടെത്തി നമ്മ ഓരോതിന് സമയം കണ്ടെത്തിയാണ് നമ്മ എല്ലാരും ഇതിനകത്ത് ഇരിക്ക്ണത് വിളിക്കാനുമൊക്കെ ഉം ഞാനും എൻ്റെ ഒരെ പണികളൊക്കെ ക ഇപ്പൊ ഒതുക്കി
ഉം ഞമ്മൾ ആ ഞാനതെല്ല പറിണെ ന്റെ വീട്ട്ക്ക് വിളിക്കലൊക്കെ അങ്ങൻ തന്നെ ന്റെ ഉമ്മ പറയ അന്നെ വിളിച്ചാ കിട്ടന്നെല്ലാറിം അന്നെ പർഞ്ഞേ കാണേണ്ടി വരും അന്റെ അന്റെ എന്തെങ്കിലും വിവരങ്ങളറിയണെങ്കില് ഫോൺ വിൾച്ചാ ഇട്ക്കൂല്ല ഒന്നെങ്കി സ്വച്ഓഫ്‌ അല്ലേൽ മക്കളറിയും ഇമ്മ ഫോൺ വിളിക്കുമ്പം മക്കളറിം ന്നാ ശരിട്ടോ പറയും മക്കളെ ഇന്റെ ഉമ്മ ഫോണ് വിളിക്കുമ്പോ ഓലെ കയ്യിലാണീ ഫോണ അവര് അറിയോയ് എന്ന ശരിട്ടോ പിന്നെ വിളിക്കിട്ടോ അറിം അവമ്മ പറയും വിളിക്കാനും കിട്ടൂല
ആ അതാ നമക്ക് ഇത് നമ്മടേതായ
ആഹ പിന്നെ കൊറച്ച് കഴിഞ്ഞാ ഒ ബുദ്ധിമുട്ടൊക്ക തീരും മക്കളൊക്കെ ഒന്ന് വലു
വലുതാ ശരിയാണ് ഇത്തിരികൂടെ ആയികഴിഞ്ഞു കഴയുബോ ആ
ഉ നാലു പേര് ണ്ട് നാല് പേരെ മാനേജെയ്യ്ണ്ട് ഒരാൾക്ക്പ്പോ പൻ പതിമൂന്ന് വയസ്സ്
ഉം
പിന്നൊരാളാഞ്ചര ഉം ഒരാൾക്ക് അഞ്ചര ഒരാളഞ്ച് അഞ്ചേക്കാല് ഇപ്പ യു എൽ കെ ജിയില്
ആ
പിന്നെപ്പോ താഴെ രണ്ടു വയസ്സുള്ളൊരാളുണ്ട് പിന്നെ ഒരു പ്രായ യായ ഉമ്മിം നമ്മ ഒഴിവ് വ്ടെണ്ടാവോ ഉണ്ടാക്കും ക്കെന്നെ സമയം കണ്ടത്ത എല്ലാത്തിനും ഉം പഠിക്കാനൊക്കെ ഇപ്പൊ വിദ്യാഭ്യാസൊക്കെണ്ട് പക്ഷെ പൊർത്ത് ജോലി ചെയ്യാൻ വയ്യാ ഉം
അങ്ങനെ പോകുമല്ലേ ഇവരെയും വിട്ടിട്ട് പിന്നെ അവരിച്ചിരിയും കൂടെക്കെ ആവണം
ടീച്ചറൊക്കായി വർക്ക് ചെയ്ത്ണ് മോന അങ്കണവാടി പോയിന്ന സമയത്ത്
ആ അങ്ങനെ കൊർച്ച്പേറെ
ലീവ് എടുത്തപ്പളേ
ആ ആ
ക്കെ പോയിരുന്നു ഇപ്പോളും ഒഴിവൊക്കണ്ട് പിന്നെ വീട്ടില് മ്മാക്ക് ഞാൻ പോവാറിംമ്പോത്ത് തന്നെ മ്മാക്ക് അസുഖങ്ങൾ വരും അപ്പൊ പിന്നെ നമ്മളെ അ വീ ട്ടിലൊത്തുങ്ങിയിരിക്ക അപ്പൊ അതായിക്ക് അതായിരിക്കും നല്ലത് തോന്നും
പ്പതാനും വീട്ടി തന്നെണ് വഹ ഹ
നിങ്ങള് വീട്ടിലായിരിക്കല്ലേ
ആ ഞാനും ഇവിടെ തന്നെണ് ഞാനും എങ്ങും പോയിട്ടില്ല കാരണം ഇപ്പൊ ഉം എളയാള് പെൺകുട്ടിയാണ് അത് ഞ്‌പ്പാരുണ്ടാവൂല അപ്പൊ അത് കാരണം എങ്ങും പോയിട്ടില്ല അപ്പ ഏ ഇവടെ വീട്ടിൽ തന്നെ ഇരി പ്പ
എല്ലാർക്കും അവരുടേതായ ഓരോ തെരക്കുകളെ
തിരക്കാണ് ഇവിടെത്തന്നെ ഇങ്ങനെ ഇരിക്ക ആഹ് അതെ ഇന്നിപ്പതെ ഇമ്മയുണ്ട് ഇവിടെ അപ്പം അതേ കുറച്ച് ഇത് നോക്ക് ക്കുന്നുണ്ട് കുറേച്ചേക്ക കഴിഞ്ഞ് ഞാൻ കൊടുത്ത്
ആമ്മായമ്മെ
ഉം
ഇങ്ങള് സ്വന്തായിട്ട് വീട് വെച്ചതേർ ക്കല്ലേ
ഇല്ല ഞങ്ങള് വാടക
ഏ
ഉം വീടിന്റെതൊന്നും ആയിട്ടില്ല ഇപ്പൊ പഞ്ചായത്തിലൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് ഞാൻ ഇനി പോണം ഇവൾ ഇവൾക്ക് ഇവടെ ഇതൊന്ന് വയ്യായിക മാറിയിട്ട് വേണം പോവാനായിട്ട്
ആഹ് ആഹ് ആഹ് പഞ്ചായത്തില് ഇപ്പൊ ഓരോ ആനുകൂല്യങ്ങളൊക്കെ ഇണ്ടല്ലോ
ആഹ് എസ് സി ക്കാരിക്കൊക്കെ ഇണ്ടല്ലോ
ആഹ് ആഹ് ഇപ്പൊ ഞമ്മളെ ഇവിടെ ഇന്നലെ മിനിയാന്നുണ്ടായിനി ഗ്രാമസഭ ഗ്രാമസഭ ഇണ്ടായിരുന്നു മിന്യാന്ന് ഗ്രാമസഭയിലൊക്കെ നമ്മള് പങ്കെടുക്കണം എന്നാലേ നമ്മ ക്ക് ഒന്നും കൂടി മുൻഗണനണ്ട്
ഇണ്ട് അവശെ ഇവിടെ വിളിച്ചറിയിച്ചി ട്ടൊന്നുല്ല അറിയിക്കാന്ന് പർഞ്ഞു ഒന്നും അറിയിച്ചിട്ടൊന്നുല്ല്യ എന്തെങ്കിലു ഒക്കെ വന്ന് കഴിഞ്ഞാല് ഞങ്ങടെ അവിടെ താ മെമ്പർ ഇത ഇതൊക്കെ അയച്ചു ടറണ്ടേ. വിളിക്കാന്ന് പറഞ്ഞിട്ട് വിള ച്ചിട്ടില്ല
അറിയിക്കും പിന്നെ നമ്മള് മെമ്പർമാര ആയിട്ട് കുറച്ചൊക്കെ ഒരു ബന്ധം ഉണ്ടായല വാർഡ് മെമ്പർമാര
ആഹ് അറിയിച്ചാ മതിയായിരുന്നു എന്തെങ്കിലും ഇ വരുമ്പോ വരുമ്പോ ഇവിടെയൊക്കെ വന്നു. നമ്മുടെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ ഇടവന കാട് അവിടൊക്കെ വന്ന് ഈ എടവന കട് പഞ്ചായത്തുകളെല്ലാം
ആഹ്
ഉം പക്ഷേ നമ്മടെ ഈ പരിസരത്തൊക്കെ അവിടന്നും വന്നാ അവിടെ വന്നതറിയാനും പാടി
ആഹ്
കാമറ്റോളി
ഉം ഉം ഞങ്ങളിവടക്കെ കൊറേ ആൾക്ക് കൊറെ പേർക്കൊക്കെ വീടിന് പിന്നെ വീട്ന്താ വാസയോഗ്യമാക്കല് അങ്ങനെ ഓരക്ക് ഓരോ പരിപാടികള്ണ്ട് പ്പോം ഉം ഞമ്മള് ആ ആദ്യൊക്കെ റിപ്പയറിങ്ങിന് നമ്മള് എഴുതി കൊടുക്കും ക്കോലോ വേട് റിപ്പേറ് ചെയ്യണെന്ന് അതൊക്കെ ഇപ്പ എന്താ വേട് ടയ്ൽസ് ഇടാ അതേപോലെ അവീട് തേപ്പ് നടത്താ പിന്നെ നെലം കോൺക്രീറ്റ്ടാ അങ്ങനെ പലേതാ ആ പൈസക്ക് നമുക്ക് ചെയ്യാ കേൾക്ക്ണ്ട് ഞാന് പിന്നെന്തെല് ഈ കുടുംബ ഏ കൊറച്ച് പ്രവർത്തിക്കലുണ്ട് അപ്പൊ ഇതിനെപ്പറ്റി കൊറച്ചൊക്കെ പ്പോം നമുക്ക് ഇതിനെ പറ്റിക്കെ അറിയാ പ്പോം എ ഡി എസ് ഒക്കെ ആയിട്ടെ പ്രവർത്തിക്കല്ണ്ട്
അപ്പ അങ്ങനെയ്യണം
ഉം എപ്പഴാ ഇന്നെ ഭക്ഷണൊക്കെ കഴിക്കലെപ്പഴാ ഏ ഉച്ച
ഇതേക്കഴിക്കണം
ആഹ് രാത്രി എന്താ ചപ്പ് പാത്തിയോ ഉം
രാത്രിയും ചോറ് തന്നെയാണ്
പ്പാത്തി പ്പൊക്കെ ചപ്പാത്തികൾലൊക്കെ മാറീണെല്ലാരും നമ്മളെ വീട്ട വീട്ടിലയ്ന് മ്മാക്ക് ചപ്പാത്തില്ലേ ആം പിന്നെ ഷുഗർ രോഗികളാരെങ്കിലുംണ്ടോ
കേട്ടാ ശരി
ആ ഓ
അ ആ ആ ഓക്കെ